കിടന്നില്ലേ കേട്ടേ
സുഖല്ലേ എന്താ എന്തൊക്കെയ സുഖല്ലേ?
എന്ത് സുഖം കിടക്കാൻ നോക്കുന്നു.
ഓ ഇവിടെ കിടന്നിട്ടില്ല അവിടെ കിടന്ന് ഞങ്ങളെല്ലാം വീട്ടിലേക്ക് കിടന്നു പിന്നെ ഉറങ്ങണങ്കിൽ ഇങ്ങനെ പന്ത്രണ്ട് മണിയാവും.
ആഹ
ഉം
ഇവിടെ ആഹ സമയം എടുക്കുല്ലേ?
സമയെടുക്കും അവരും പതിനൊന്നര ഒക്കാവും.
ഉം ഉം ഉം
ഉം എന്തൊക്കെയ എന്നിട്ട് വീട്ടിലൊക്കെ എല്ലാർക്കും സുഖല്ലേ?
ഓ സുഖം അവിടെയോ? ഹസ്ബൻഡ് എത്തിട്ടില്ല.
ആ ഇവിടെയും സുഖാണ് കുട്ടികൾ എത്ര എത്ര മക്കളാ?
എനിക്ക് രണ്ടു പേര് മൂത്താള് യു കെ ജി രണ്ടാമത്തെ അംഗൻവാടി പോകുന്നു.
ആആ ആ
ഉം അവിടെയോ?
ആ എനിക്ക് മൂന്നാളുണ്ട് മൂത്തത് ഏഴാം ക്ലാസ് പഠിക്ക്ണ്. രണ്ടാമത്തെ രണ്ടില് മൂന്ന് മൂന്നാമത്തേത് യു കെ ജി.
ഉം
ഉ അങ്ങനൊക്കാണ് ആ പഠിക്കാന് കെഴപ്പില്ല. ആ ഒരു ആവറേജ് എന്ന് പറയാ അതന്നെ
ഉം
മടിയാണ്. വിളിച്ചാ വരൂല പഠിക്കാന് ഭയങ്കര മടിയാണ് ഉ ഉം
ഇവിടെ ഹോം വർക്ക് ചെയ്യാനൊക്കെ ഇരുത്തിയ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെയ ചെയ്തോർ
ആഹ അ ഹോംവർക്ക് ചെയ്തുക്കാണ്ട് എണീറ്റാണ്ട് പോകും പഠിക്കാന്. പറഞ്ഞാ പറ്റൂല്ല അതന്നെ ഹോംവർക്ക് നിർബന്ധിച്ചാൽ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇതാക്കിയാൽ ഹോംവർക്കാണ്ട് ചെയ്യും.
ഉം ഉം
പഠിക്കാന് പറഞ്ഞാല് ഏ എടക്കൊന്ന് അടി ഒരടിയൊക്കെ കൊടുക്കും അല്ലാതെപ്പോ അവര് ഇരിക്കൂല അങ്ങനെയൊക്കെയാണ് പോണു എന്തൊക്കെയന്നിട്ട് അവിടൊക്കെ
ഓ ഓ എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നു കൊഴപ്പൊന്നുല്ല ഫുഡ് കഴിച്ചു. ഹസ്ബന്ഡ് കഴിച്ചിട്ടില്ല. ഹസ്ബന്ഡ എത്തിയിട്ടില്ല. സ്പെഷ്യൽ ഒന്നുല്ല.
ആഹ് ആഹ്.
രാവിലത്തെ ഫുഡ്ന്നെ രാത്രിയിലും.
ആ അതന്നെ എല്ലോടത്തും പക്ഷേ എനിക്ക്വിടെ ഇ ഇവിടെ ചപ്പാത്തി ആണ്
മം ചപ്പാത്തി ആണ് സംഭവം ഒരു കണക്കിന് വൈകിട്ട് കഴിക്കണ നല്ലത്. എല്ലാരും പറയും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന മെനക്കേട് ഓർത്തിട്ട് ത്തട്ട് ഉച്ച ഉച്ചക്കത്തെന്നെ ഒപ്പിക്കും
ഫ്രൂട്ട്സ്. കട്ട് ഫ്രൂട്ട്സൊക്കെ. ആഹ ഇതുങ്ങനെ ഫ്രൂട്ട്സ് എടുക്ക കഴിക്കും. ചോറ് അങ്ങനെ കഴിക്കലില്ലാ.
വൈക്കൂല ഉം
പിന്നെ ഒരച്ച എന്നും എന്നും ചപ്പാത്തിയാവുമ്പളും ഒരു മടുപ്പാണ്
ആഹ കഴിച്ച് ശീലള്ളോർക്ക് കൊഴപ്പല്ല
ആഹാ അതെ അതെ പിന്നെ ഈ ഷുഗറൊക്കെ ഇണ്ടായതോണ്ട് അവര്കൊക്കെ എയ്ജ് ഏയ്ജഡായിട്ട്ള്ള ആൾക്കാരല്ലേ അപ്പ അവര്ക്കൊക്കെ ഹസ്ബൻഡ്ന് കൊഴപ്പാ ഹസ്ബൻഡൊക്കെ ചോറൊക്കെ കഴിക്കേണ്ട്ട്ടോ ഇവര് പ്പാക്ക് അങ്ങനക്കെ
ആഹ
ഉം ഉം എന്ന്ട്ട് ട്രിപ്പൊക്കെ പോവാറ്ണ്ടോ?
ട്രിപ്പ് ഹാ സാഹചര്യം സന്ദർഭൊക്കെ ഒക്കുമ്പം പോകും
ഇപ്പപിന്നെ മഴ ആയതോണ്ട് പിന്നെ കൊറവാവുലേ?
പിള്ളേരേം കൊണ്ട് പൊതുവേ പോവാം മടിയാണേ സത്യം പറയാ പിള്ളേരേം കൊണ്ട് എവിടേം പോക്ക് നടക്കു ല ന്നാ പറഞ്ഞ ഒരാളനുസരിക്കാണേ കൊഴപ്പല്ല രണ്ടു പേരും ഒരുപോലെ വാശി പിടുക്കേ
ശരിയാണ് പിന്നെ ആഹാ അഹ്ശെരിയാണ് അവര് ഞമ്മള് പറഞ്ഞോട്ത്ത് ന്ന്ക്കൂല അതൊക്കെ ഓൻ വാശിടിച്ചിട്ടോരോന്ന് സ എന്ത് സാധനങ്ങളും അവര്ക്ക് വാശിടിച്ച് ഇഷ്ടത്തിനന്സരിച്ച് അവര്ക്ക് വാങ്ങണം
ആഹാ ഇഷ്ടൊക്കെയാണ് പോകുന്നതും എടുക്കുന്നതും അവരുടെ സന്തോഷം കാണുമ്പോഴൊക്കെ നമ്മക്കും സന്തോഷാവും പക്ഷെ പറഞ്ഞൊരുവകയനുസരണ വേണല്ലോ പൊന്നെ അത് ചെയ്യര്ത് അവ്ടെ പോവരുതെന്ന് പറഞ്ഞ അനുസരിക്കണം ഇത് ആഒരു സംഭവം തന്നെയില്ല മക്കക്ക് രണ്ടിനും അതാണ് ആ മൂത്താള് പെണ്ണ് രണ്ടാമത്തത് ആണ്
ആഹാ
ആ കുട്ടികളെല്ലേ അങ്ങനതന്നെല്ലേ ചെറിയ കുട്ടികളു അല്ലേ
ഉം അതോണ്ട് കെട്ടിയോന് കൊണ്ടോവാം മടിയാണേ ഇന്നങ്ങന പറി
ഫംങ്ഷനൊക്കെ പോകുമ്പളേയ്ക്കാരം ബുദ്ധിമുട്ട്
ഉം ഉം
നമുക്കൊന്ന് സ്വസ്ഥായിട്ടിരിക്കാനുതിനൊന്നും പറ്റൂല്ല
പറ്റൂല പിള്ളേരെ അവനെം ചെറിയാളെ എട്ക്കണം കൊണ്ടോണം തീറ്റിക്കണം എടിപ്പിക്കണം
മ് അതെ പിന്നെ മൂവീസൊക്കെ കാണാറ്ണ്ടോ?
ആഹാ ആ എല്ലാരും കൂടി ഇരുന്ന്കാണാ കാണുമ്പോ അങ്ങനെര്ന്ന് കാണും
തിയറ്റർലൊക്കെ പോവാറ്ണ്ടോ?
ഇല്ല പോയിട്ടില്ല ഇതുവരെ പോയിട്ടില്ല
ഞാനു അതന്നെ ഇതുവരെ പോയിട്ടില്ല്യ
പോയിട്ടില്ലാന്ന് പറഞ്ഞാ കല്യാണത്തിന് മുന്നേയൊക്കെ പോയിട്ടുണ്ട് ഉം എന്റെ ഡാഡിയുടെ അനിയനൊക്കെ കൊണ്ടോയിട്ടുണ്ട് അല്ലാണ്ട് കല്യാണം കഴിഞ്ഞേന് ശേഷം ഇത്‌വരെ പോയിട്ടില്ല. കൊണ്ടോണ ഇപ്പഴും ഇപ്പം കൊണ്ടോണ കാര്യം പറയുമ്പഴും പറിയും ഓ, കൊച്ചിനെ കൊണ്ട് പോയിട്ട് അവനൊതുങ്ങിയിരിക്കില്ല അതങ്ങയിരിക്കില്ല അങ്ങനെയിങ്ങനയെന്നൊക്കെ പറഞ്ഞൊഴിവാവും.
അത് ശെരിയാ കുട്ടിളായിട്ട് പോയിട്ട് കാര്യല്ല്യ അവരമ്മള് രണ്ട് മണിക്കൂർ മൂവി കാണണ്ടേ. ഹപ്പോ.
പക്ഷേ വട്ത്തെ- ഹസ്ബന്റിന്റെ അനിയനെ കുറിച്ച് അവന് യാതൊരു വഴക്കുല്ല അവിടെ പോയി അവിടെ ഇരുന്ന അവിടെ ഇരുന്നതാ. ഇനി അനങ്ങത്തില്ല എന്ന് പറയ.
ചേ, അവള് പിന്നെ ഗർഭിണിയാണ സമയത്തൊക്കെ അവനെകൊണ്ട് പോയി കണ്ട് ട്ട്ണ്ട്. അപ്പം ആ കൊച്ന് അങ്ങൻത്തെരു വഴക്കുല്ല. ര അവര് വരെ സിൽമൻ്റാളാട്ടോ.
ആഹ് ഞാനിതുവരെ ട തിയറ്റർ കണ്ടിട്ടില്ലെന്നേ പൊർത്തുന്ന് കണ്ടുക്കണ് ന്നല്ലാതെ. അകത്ത് കയറിയിട്ടില്ല.
കേറീട്ടില്ല.
നിൻക്ക്.
ഉം പിന്നെന്താ നിങ്ങൾ ഞാൻ പ്ലസ് റ്റു.
പ്ലസ് റ്റു ലേ, ഉം പിന്നെ വർക്കിലെന്തേം പൊകുണ്ടോ? വർക്കെന്താ ചെയ്യാ
ല്ല ഒന്നും ചെയ്യണില്ല വീട്ടിൽ തെന്നെ ഇരിക്കുന്നു.
ഉം ചെറ്യേ കുട്ടികളല്ലേ കുട്ടികളെക്കൊന്ന്. ആഹ് .
പിന്നെന്താ അവര് അംഗൽവാടി പോയി പോയിവരുമ്പത്തിന് മൂന്ന് മൂന്നര ആവുമ്പോത്തേക്കെത്തും. എത്തും. നമ്മളെന്തിനേലും പോയാ നമ്മൾ ആ സമയം ആകുബത്തേക്കും ഓടി വരണം. ഇവന് ഞാനില്ലാതെ പറ്റൂല്ല. നു സ്കൂൾലേക്ക് കേറിട്ടാന്നുണ്ടെങ്കി നാലുമണി നാലരെയൊക്കെ ആകുബത്തേക്കും. എത്തൊള്ളൂ വീട്ടില്.
ഉം ഉം പിന്നെ. ആഹ് എന്തെങ്കിലൊക്കെ ഉം ഞാനൊന്നും നോക്കീറ്റില്ല.
ഉം. അയിന് നമ്മക്കയ്ന് നേരോല്ല നമ്മക്ക് പോണം എടുക്കണം ന്നൊക്കെ ഭയങ്കര ആഗ്രഹാണ്. പക്ഷെ, പിള്ളേരെ സ്കൂൾല് വിട്ട് വന്ന്. വരുമ്പഴത്തെക്കും ഉണ്ട് പ്യാ നമ്മൾ വീട്ടിൽ നോക്കുമ്പോ ചിൽ നൂറുക്കൂട്ടം പണിയാ.
ഉം.
പണി ഒഴിഞ്ഞിട്ട് നേരണ്ടാവൂല.
അതെന്നേണ് ങ്ങനെ മട്ച്ച് നിക്ണത് ഉം ഉം.
ആവൂ.
വീട്ടിലെ പണിണ്ടാവും പിന്നെ അവരെ രാവിലെ എണി കുൾപ്പിച്ച് എണീപ്പിച്ച് പറഞ്ഞയെച്ച് അവര് ഫുഡോക്കെ റെഡ്യാക്കി കൊട്ത്ത് അത് കയുമ്പോതന്നെ ടൈമായി അവരെക്കെ കു പോയിതാകുബോതിന് ഓമ്പ മണി കൈ കൈഞ്.
പിന്നെ നമ്മള് ചായ കുട്ച്ച് തോ ആഹ് ചായകുട് ചത് കഴുകി പിന്നെ തുണികൾ കഴുകി.
ഉം.
ചോ ചോറ്ന് വേറെന്തെങ്കിലും കറി ണ്ടാക്കണെ അതുണ്ടാക്കി. പിന്നെ അടിക്കലും തൂക്കലും തൊടക്കലും.
റസ്റ്റ് ണ്ടാവൂല റസ്റ്റ്ണ്ടാവൂല. ഓഹ് അത് തന്നൊരു പണ്യാ ശമ്പളല്ലാത്ത പണ്യ.
സെര്യാ സമ്പളല്ലാത്ത സത്യാണ് ആഹ് നമ്മളെങ്ങനാണെങ്കിലു ജോല്യല്ലോണം ചെയ്യ്ണ് ണ്ട് ഷെ രു ശമ്പളും തില്ല ഉം.
നമ്മളൊന്നൊരു അഞ്ച് മിൻറ്റ് ഒന്ന് വെറുതെ ഇരുന്നോക്കട്ടെ. നിനക്ക് വേറൊരു പണില്ലേഇവടെ. ഇങ്ങനെ ഇരിക്കണോന്ന് ചോദിക്കും അത് കേൾക്കുമ്പോ നമുക്ക് സങ്കടവും വരും
മഹ് ഒരു പണിയെടുക്കാത്ത പോലെയാണ് പറയല് ഒന്നുംചെയ്യാത്തപോലെ
കൊച്ചിനെ നോക്കാണെങ്കിതന്നെ നല്ലപണിയാ ചെറ്തിനെ അവന് ഈ റോട്ടി കൂടെഓ ട്ടോ എടുക്കലും പിടിക്കലൊക്കെയാണേ കണ്ണ് തെറ്റിയാ ഓടെ അപ്പൊരഞ്ചു മിനിറ്റ് കെട്ടിയോനോട് നോക്കാൻ പറയുമ്പോ ഏ എനിക്ക് പറ്റത്തില്ല നോക്കാൻ നിങ്ങള് നോ ക്കോളാം പറയും അപ്പ ഞാൻ ചോയി എ രാവിലെ മുതൽ അന്ത്യ രാത്രി കിടക്കണവരെ ഞാനാ അവനെ മേക്കണേ. ഇത് കേൾക്കുമ്പോ എനിക്ക് എന്തോരം സങ്കടം വിരുംച്ചിട്ടെ അങ്ങനെയൊന്നും പറയല്ലേന്ന് പറയും
ചെലപ്പം നമ്മളങ്ങ് കരഞ്ഞു പോവേ അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇത്രയുംനേരം കൊച്ചിനെഞാൻ നോക്കി വീട്ടിലെപണിയെടു ത്ത് എല്ലാം കഴിഞ്ഞുവന്നപ്പോ നിങ്ങള് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ നമ്മള് എന്തെയ്യ സഹിക്കോ
മഹ് അതെ മഹ് വീട്ടിലൊക്കെ ഇവരൊക്കെ പേരെൻസൊക്കെ സപ്പോർട്ടാണോ? അവരൊക്കെ എങ്ങനെ?
ആഹ് അവര് കൊഴപ്പൊന്നുല്ല അങ്ങനൊക്കെപോന്നു
എല്ലാരും ഒരു വീട്ടിലെന്നെ അനിയൻ അനിയന്മാരും വൈഫൊക്കെ?
അനിയനും വൈഫും ഇവിടെയാണ് പക്ഷെ അവരിപ്പ സ്ഥലത്തില്ല അവര് തിരുവനന്തപുരത്താള്ളെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ന്നാന്തി വരും ഇരുവത്തിമൂന്നാന്തി വന്നാലും അനിയത്തിയും പിള്ളേരും ഇവിടെണ്ടാവും അനിയൻ കൊല്ലത്ത് പോവും കൊല്ലത്ത് അവിടെ ജോലി ചെയ്യാ. മയൂരിയില് പിന്നെ അനിയത്തി വൈഫ് അനിയത്തി ഹസ്ബൻഡ് മക്കള് ഡെല്ലിയില ഹസ് ആഹ് ആഹ് അളിയനവിടെ ജോലിയിണ്ട് അപ്പം അവരവിടെ വീടെടുത്തിട്ട്
അവരവിടെ
മഹ് ആഹ് പിന്നെ
പിന്നെന്താങ്ങനെപോണു
ഏഹ് കുട്ടികളൊക്കെ പഠിക്കാനെങ്ങനെ?
പഠിക്കാന് പെണ്ണ് ഹോംവർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ
വാ അടുത്ത് വിളിച്ചിരുത്തിഒന്ന് ഹോം വർക്ക് ചെയ്തെടുക്കണെങ്കിൽ ഒരു മണിക്കൂർ അല്ലങ്കി രണ്ട് മണിക്കൂറൊക്കെ സമയെടുക്കണം
ന്നാലും പഠിപ്പിക്കാൻ ഞമ്മ കൊറച്ചൊരു ഒരുപാട് ഒരുപോലെ
ആഹ് ആഹ് അത് കെട്ടിയോമാരോട് ഇരിക്കാമ്പറഞാ കെട്ടയോമ്മാര് കേൾക്കൂല്ല
ആഹ് ഒരു ടാസ്ക്കാണ് നമുക്ക് അതന്നൊരു വല്ല്യ ടാസ്കാണ് ആഹ് പിന്നെ അങ്ങനെയൊക്കെ പോണ്ലേ ഉഷാറായിട്ടു ഹാപ്പിയാട്ടങ്ങനെ
ആഹ് അതെ ഞമ്മള് എങ്ങനെ പറയും ആ ശരി ഓക്കെ ഓക്കെ
ആ